കേൾക്ക
ആ കേക്കുന്നുണ്ട് എന്താ പരിപാടി
പരിപാടിതാ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു നല്ല മഴയൊക്കെല്ലേ മഴൊക്കെ കണ്ട ആസ്വദിച്ചിരിക്കു എന്ന
ഏ ഫുട്ടൊക്കെ കഴച്ചു കഴിഞ്ഞോ
ഓ ഫുഡൊക്കെ കഴിച്ചു ടൊക്കെ ഒരു ഒൻപതരക്കെ ആകുമ്പോ കഴിക്കും ങ്ങള് കഴിച്ചോ
പിള്ളരോ
പിള്ളേര്താ ഉറങ്ങിട്ടൊന്നുല്ല അവിടെ കളിക്കന്ന് ഉറങ്ങാന അവരെ ഉറങ്ങാൻ കുറച്ച് ടൈം ആവും മോള് പകല ഉറങ്ങിയോണ്ട് പകല ഉറങ്ങിയ അവള് രാത്രി ഉറങ്ങാൻ നേരം വെക്കും അങ്ങനെയാണ്
ചെറിയ കുട്ടിയാണോ
ആ മൂന്ന് വയസ്സ് ആയിട്ടള്ളൂ പകല ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ ആഹ് രാത്രി ഉറങ്ങാൻ നേരം വെഗും അ പിന്നെ അങ്ങനെ കഴിച്ചു ഏ
അങ്ങനവാടി പോവാറില്ല
ഇല്ല ഇല്ല അംഗൻവാടിൽ ആക്കിട്ടില്ല
ഏ
ഉം ഉം പിന്നെ എന്തൊക്കെ ഫുഡ് അയച്ചോ
ഫുഡ്ക്കെ കച്ചു മഴ ഉണ്ടോ അങ്ങോട്ടെ
ഓ നല്ല മഴ ഇന്ന് രാവിലെ മുതലേ മഴന്നെ അവിടെ മഴണ്ടോ
ആ ഇവിടെ രാവിലെ കുറച്ച് പെയ്തു പിന്നെ കൊ ഉച്ചക്ക് ചെറുതായിട് തോർന്നു പിന്നെ വൈകുന്നേപ്പം വീണ്ടും പൊടിച്ചില്
മഴന്നെല്ലേ
ഉം മഴയണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല എത്ര ദിവസമായി മഴ തൊടങ്ങിട്ട്
ആഹ് അവിടെ ഇന്നലെയും ഇന്നും മിനിയാന്നൊക്കെ നല്ല വൈലായിരുന്നല്ലോ
ഇല്ല ഇല്ല മിന്നതൊക്കെ നല്ല മഴ ആയിരുന്നില്ലേ ഇങ്ങോട്ടൊക്കെ
ആ അവിടെന്നലെയും ഇന്ന് ഫുള്ള് രാവിലെ മുതലേ മഴന്നേ
ആണോ കൊച്ചിന് ഫോണൊക്കെ കൊടുക്കാറുണ്ടോ
ഫോണ് അങ്ങനെ എപ്പഴൊന്നും കൊടുക്കലില്ല എന്തെങ്കിലും വാശി ഇടിക്ക്പക്കെമാ ത്രം എപ്പോളും അങ്ങനെ കൊടുക്കാൻ പറ്റൂല എന്നാലും കൊറച്ചൊക്കെ കൊടുക്കും അത് മലെ ങ്ങട്ട അടങ്ങി ഇരിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങട് കൊടുക്കും
അല്ല അധികം കൊടുക്കുന്നത് നല്ലതല്ലല്ലോ പിള്ളേർക്ക്
ആ അതെ അതെ ഉള്ളതല്ല മൂത്ത കുട്ടിക്ക് ഇതേപോലെ ഫോണിൽ ഇങ്ങനെ നോക്കി കണ്ണ് നങ്ങനെരു തുമ്മടെ കണ്ണ് ഇങ്ങനെ എപ്പോളും എപ്പോഴും ഇങ്ങനെ ചിമ്മി കളിക്കുന്നൊ ഒരു ഇത് ണ്ടായീനി അ അങ്ങനെ കൊറച്ചൊരാഴ്ചൊക്കെ അടുപ്പിച്ച് ഫോൺ ഇങ്ങനെ കൊടുക്കാതെ വന്നപ്പോ ഓട്ടോമാറ്റിക് അത് അങ്ങനെയട്ട് മാറി അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ അ അങ്ങനെണ്ട് ഫോണ് കൊടുക്കലോ ഒന്നുല്ല
എന്താ ഇഷ്ടം ചെറുതിനെ കേക്കാന്
റീൽസ് ഇങ്ങനെ കണ്ടിരിക്കും യൂട്യൂബില് ഗെയിംസ് ഒന്നും ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ നീക്കി കളിക്കണ സംഭവം അതായത് റീൽസ് ഓരോന്ന് കണ്ട് കഴിഞ്ഞ ഇങ്ങനെ നീക്കി നീക്കി പോണെ അതാണ് മെയിന ആായിട്ട് കണ്ടിരിക്ക
അല്ല പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ്ക്കെ കളിക്കണിയാ
അങ്ങനെക്കെ കുറച്ചു നേേരൊക്കെ പാട്ടിട്ട് കൊടുത്ത ഡാൻസ് കളിക്കും പക്ഷെ എന്നാലും യൂട്യൂബ് ഒറ്റക്ക് ഇടാനും എടുക്കാനും ഒക്കെ അറിയും ഫോൺ അങ്ങട്ട് തുറന്ന് കൊടുത്താ മാത്രമതി ആഹ് ഇഷ്ടള്ളതാണ്ട് തിരഞ്ഞെടുക്കും
ഉം ചെറിയ പിളേരെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചെടുക്കും നമ്മൾെന്താ ചെയ്യുന്നേ നോക്കീട്ട്
മനസിലാക്കല്ലോ പിന്നെ ന്തൊക്കെ ഫുഡ് ഒക്കെ ഫുഡ്ക്കെ ഉണ്ടാക്കുമോ ബിരിയാണി അങ്ങനെ ഒക്കെ
ബിരിയാണിയോ ഇൻക്ക് ഉണ്ടാക്കാൻ അറിയില്ല അവിടെ ഉണ്ടാക്കാന അറിയോ
ഓഹ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമല്ലോ സിമ്പിൾ അല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ യൂട്യൂബ് ഒക്കെ ഉണ്ടായില്ലോ ഇപ്പൊ
യൂട്യൂബറണ്ട് പക്ഷെ ഞാാന അങ്ങനെ ഉണ്ടാക്കാറില്ല
ആണോ അ രസം ഉണ്ടാവില്ലേ വെച്ചാല് അതാണോ രസംണ്ടാവില്ലേ ടേസ്റ്റ് ഉണ്ടാവാറില്ലേ വെച്ചാലേ
അട്ടേയില്ല
ഇതുവരെ വെച്ചിട്ടില്ലേ അതന്താ അതുവരെ ഇതുവരെയിട്ട് ബിരിണി ഉണ്ടായിക്ക
അതെ അത്വാ വെച്ച് എന്തെങ്കിലും പറ്റിപ്പോയ വെറുതെ എന്തിനാ നമ്മള് ഇ
അങ്ങനെ വീട്ടില് വേറെ ആരെങ്കിലും ഒറ്റക്കല്ലേ അല്ലേ
എങ്ങനെ
ഒറ്റക്കാണോ വീട്ടില്
അല്ലല്ല അല്ലല്ല അല്ലല്ല അച്ഛനും അമ്മ ഒക്കെുണ്ട്
അവരല്ലേ ഉള്ളൂ കേടായാലും കഴിക്കാന് നല്ലന്നുണ്ടാക്കി നോക്കണം നല്ല അല്ലേ വീട്ടിലെ ആരെങ്കിലുംക്കെ വന്നാലൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ അമ്മയാണോ ഉണ്ടാക്കല്
ആഹ് അമ്മ ഉണ്ടാക്കും
ആ ശരി വീട്ടില് സാധാരണ ചെറും കറിയൊക്കെ ആരാ വെക്ക
എന്നന്തതൊക്കെ വെക്കും
ആഹ
ഉ ഇല്ല വീട്ടിൽ തന്നെ നോക്കണം ജോലി കൊച്ചുണ്ട് കൊച്ചിനെ സ്കൂളിൽ വിട്ടിട്ടൊന്ന് ഇതാക്കാന്ന് വെച്ചിട്ടാ
ആണോ എന്ത എന്ന് പോവാനാ ആഗ്രഹം
അല്ല കമ്പ്യൂട്ടർ പഠിച്ചാലോന്ന്ങ്ങനെയല്ലേ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചാലോ ന്നുങ്ങനെ ആലോചിക്ക കമ്പ്യൂട്ടർ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടങ്കിൽ അയാവശ്യംനല്ല എ സ്കോപ്പല്ലേ
ആണണ് ഏതുവരെ പഠിച്ചേ
ഞാാന് പ്ലസ് ടു കഴിഞ്ഞഞ് ലാപ് ടെക്നീഷ്യൻ പഠിച്ചായിരുന്നു
ആഹ പിന്നെ എന്തായത് തുടർന്ന്
ആ തുടന്നു പോവാൻ പറ്റിയില്ല
ആണോ
ആഹ അപ്പ പിന്നെ അയിന്റെ ഇതായിപ്പോയി ഒരു മൂന്നര വയസ്
ആഹ ശരി ഇന്റെ മോൾക്ക് മൂന്ന് വയസ്സ്
ഉം കുറച്ച് വ്യത്യാസമ ഉള്ളു
അതെ അതെ അംഗൻവാടി പോവലുണ്ടോ
അവൾക്ക് ഇഷ്ടമാണ് പോകുന്നത് ആ വീടിനടുത്താണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഹസ്ബൻഡ് വീടിന്റെ തൊട്ടടുത്താ അംഗൻവാടി
രണ്ടാള വീടാ അടുത്തടുത്ത
ഒരു പത്ത് മിനറ്റ കേസൊള്ളു
ഐശെരി മറ്റേ ലവ് മെരേജാണോ
ആ അ അങ്ങനെലൗമേരേജാ
ഓക്കെ ഓകെ ഒ ഇല്ല ഇല്ല വീട്ട്തന്നെ ഏ അപ്പ അംഗൻവാടില് പോവാനിഷ്ട ട്ടാണോ കുട്ടിക്ക്
ആ ഒരു ദിവസം പോയില്ലെങ്കി പിറ്റേ ദിവസം പറയും എന്നൊക്കെ അങ്ങനവാടി കൊണ്ട് വിട്ടോണം പറയും
ആഹ ഓ അങ്ങനെണാ ഐ ശെരി ഞാന്ഇവടെ ഇന്റെ മോള് ആ ആ ഇവടെ അംഗൾവാടി ഒരുപാട് പോവാനുണ്ട് അപ്പോ ഓള ഞാൻ ഇതുവരെ കൊണ്ടാക്കിട്ടില്ല മൂന്ന് വയസ്സായിട്ടുള്ളൂ ട്ടോ ഒരാഴ്ച്ച ആയ്ട്ടൊള്ളൂ മൂന്ന് വയസ്സായിട്ട് പക്ഷെ കൊണ്ടാക്കണംന്നൊക്കെണ്ട് ണ്ട് കൊറച്ച് ദൂരെ കൊറച്ച് നടക്കാന്ണ്ട് രണ്ട്നേര അങ്ങോട്ടുംഇങ്ങോട്ടും പോണ്ടേ വിജാരിച്ച് മടിച്ചിരിക്ക്യാണ്
പോയി കിട്ട്യാ നല്ലതാണ് സ്കൂളിലൊക്കെ പോകുമ്പോ പരിജയാവോല്ലോ
ആ പെട്ടെന്നാവാലെ അല്ലെങ്കി പിന്നെ വേറെ സ്കളിലേക്ക് കേറൂമ്പോ ഫുൾ കരച്ചി
ഫുള്ള് കരച്ചിലാണ് ആ അതെ അതെ അപ്പൊ കൊണ്ട്
പറ്റൊന്നുമില്ല
ആഹ കരച്ചിലും പിരിച്ചിലും ആമ്പോ പോയി കൊറച്ച് വിടണം ഒരു നാല് അല്ലൊരു മൂന്നരക്കായ്ക്കോട്ടെ നവംബർല്ണ്ടാവൊല്ലോ ഇനി ഒരു പ്രവേശനോത്സവം ആ സമയത്ത് കൊണ്ടോയാക്കാ വിജാരിക്യാര്ന്നു
നവംബറി പ്രേവേശനോത്സവം ഇല്ലല്ലോ
ണ്ട് നവംബർ ഒന്നിന് അംഗൻവാടി രണ്ട് പ്രവേശനോത്സവം ഉണ്ടല്ലോ ജൂണിൽ ലും നവംബറിലുണ്ട് ഞങ്ങള്വ്ടെണ്ടല്ലോ
ആ ഇവടങ്ങനെ ഇല്ലന്നൊക്കെ പറഞ്കേക്കുന്നേനി
നവംബർ ഒന്നിനാണോ രണ്ടിനാണോ അറിയില്ല പ്രവേശനോത്സവം ഇണ്ട് നവംബറിലെ ഏതോ ഒരു ദിവസം ഏതൊര് ആ ഇണ്ട് നവമ്പർലാണ് ഏതൊരു ദിവസാണ് ഒന്നാണോ രണ്ടാണോ അറിയില്ല ണ്ട് പ്രവേശനണ്ട് അംഗൻവാടില് വന്ന് കൊണ്ടോയാക്കാന്ന് ങ്ങനെ വിജാരിക്കുന്നു ഉം... അല്ലാഞ്ഞാ ശരിയാവൂല്ല ഒന്നാം ക്ലാസ്സിലൊക്കെ ഇടുമ്പളേ അല്ലാ എൽ കെ ജിയിലൊക്കെ ചേർത്തുമ്പോ ചപ്പയ കരച്ചിലായിരിക്കും ഞാനും കൂടെ പോണ്ടിരും ചെൽപ്പോ ഉം
ഉച്ചവരെ ഇരിക്ക
ആഹ അട്ത്തായ പിന്നെ കൊഴ്പ്പല്ല്യാ മൂന്ന്ണ്ടായി കിട്ട്ണെന് മുനം കൊണ്ടോയ് ഇരുത്താ വിചാരിക്കും കുരുത്തക്കെടൊക്കെ കാട്ടുമ്പളേ
അതെല്ലായിടത്തും ഞാൻ എന്റെ കൊച്ചിനെ രണ്ട്രാ ആയപ്പോ കൊണ്ടോയ്രിത്തിയതാ
അടുത്തായോണ്ടാണ് ആ അതെ അതെ
ഉ
എന്റെ നാത്തൂന്റെ മോളെ ഇതേപോലെ ഓര ഓരവീട്ട്ന്ന് രണ്ടടി നടക്കാനൊള്ളു അംഗൻവാടിക്ക് ഓള് രണ്ടര വയസ്സിൽ കൊണ്ടോയി ട്ട്ണ് അറിയിണ്ട്
ആഹ
കാരണം അട്താണ് നമുക്ക് ഏന്തേലും കരഞ്ഞാല് പോയി നോക്കും ചെയ്യാലോ
അത് ശരിയ
ആ കൂട്ടി കൊണ്ടോരാനാണേലും എന്തിനാണേലും വേംപൊവാ അത് അപ്പോൾ വേഗ കൊണ്ടോയിട്ട് ഓൾക്ക് പിന്നതങ്ങനെ ശീലായി അങ്ങ പരിചയയോ എന്നും പോകും ഇതേ പോലെ കൊണ്ടക്കിയില്ലെങ്കി നടന്നാണ്ട് പോയ അപ്പൊ നീച്ചാല് നീച്ച് വീട്ടിലി ചിലപ്പോ അംഗൻവാടിയിലൊക്കെ പോയിരിക്ക അത്രക്കടുത്താണ് എനിക്കിഷ്ടം ഷ്ട്ടമാണ്. അത്ര അടുത്തൊക്കെ അംഗനവാടി ണ്ടാക്കുന്നെ
അതൊക്കെണീ എന്ത് സുഖ
ആഹ നല്ല സുഖമാണ് പിന്നെ എന്തൊക്കെ ഉ ഡ്രൈവിംഗ ഒക്കെ ചെയ്യോ
ഉം ഉം ഞാ ചെയ്യില്ല
പേടിയാണോ
പഠിച്ചിട്ടില്ല പഠിക്കണം എന്നുണ്ട് കുറച്ച് കൈയട്ടെന്ന് വെച്ചിട്ടാ
ക്കാത്ത എല്ലാ പെണ്ണുങ്ങളും വണ്ടിയട്ടെ നമ്മളെല്ലേ ഉള്ളു ഇങ്ങനെയൊക്കെ എനിക്കും പേടി ഞാൻ ആ ഇതൊക്കെ ഓടിച്ചിണ്ടായിരുന്നു സൈക്കിൾ ബാലൻസ് ഉണ്ട് അപ്പ എന്റെ വീട്ടില് വണ്ടിന്ന് അപ്പ അവിടുന്ന്ങ്ങന ഓടിക്കും അപ്പ കല്യാ കഴിഞ്വന്നപ്പോ ഇവിടെ ബൈക്കാണ് ഹസ്ബൻഡിന് അപ്പൊ മറന്ന് കൊറൊക്കെ
സ്കൂട്ടി പഠിപ്പ് ചെയ്യഹസ്ബൻഡ് നോട് സ്കൂട്ടി പഠിപ്പിച്ചു തരാൻ പറയുന്നു
എനിക്കറിയ പക്ഷെ വണ്ടില്ല അതാണ് പ്രശ്നം
ആഹ് എന്തെങ്കില നാ ഓടിച്ചൊക്കിയാൽ മതിയല്ലോ അല്ലേ
ആ എന്റെ വീട്ടിലുണ്ട് എൻറെ ആങ്ങളൊക്കെ ഉണ്ട് സ്കൂട്ടി അവിടെ പോയാൽ ഞാൻ ഓടിക്ക ണ്ട് ഇവിടെ വരുമ്പോ മറക്കും ചെയ്യും അവിടെ പോയി ഓടിക്കുകയും ചെയ്യോ അത പിന്നെന്ന് പറഞ്ഞാല് അ പേ ടി യാണ് റോട്ടിമലേക്കൊക്കെ കൊണ്ടുപോകുമ്പോ നമ്മൾ ഓടിക്കല് കണ്ടാ തന്നെ ഒൽക്ക് പേടിയാ അമ്മാതിരി കൊല്ലത്തിലാണ് ഓടിക്ക ഉ അങ്ങനെയൊക്കെയാണ് പിന്നെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
ഓഹ്
വല്ലാണ്ട് ആവിത ഇതെല്ല ഉറക്കം വന്നണോ
കിടന്നു അപ്പൊ എന്റെ ക്ഷീണം വന്നതാ
ആണോ നേരത്തെ കിടക്കുവോ
കുറ ലൈറ്റ് ആയിട്ട് കിടക്ക അവിടെ ഞാ നേരത്തെ ഒരു പത്തു മണിയുമ്പഴത്തേും കടക്കും
ശരിപ്പ നിങ്ങളെ വീട്ടിലാ
ആ ഇപ്പൊ ഞാ എന്റെ വീട്ടില വന്നേക്കുന്ന
ഉ
ഇല്ല ഞാൻ ഇന്നേലെ വൈകുന്നേരം വന്നതാ
അക്ക എന്നും വരാലോല്ലേ വീട്ടലെ പണി കഴിഞ്ഞാല അന്ന് പോയി കാണാം പിന്നെ അങ്ങനത്തെ പ്രശ്നല്ലേല്ലോ
ഇല്ല അങ്ങനത്തെ പ്രശ്നുണ്ട് പക്ഷെ അങ്ങനെ വരൊന്നുംല്ല പെട്ടെന്ന് വരാൻ തോന്നുമ്പോ മാത്രമേ വരാറുള്ളൂല്ലോ ഇനി മാസത്തിലേ ആയി തവണ
മാസത്തില ഒരുഴുതവണ മാസം മാസം വരുമോ വീട്ടിലേക്ക്
പോവും
അ ശരി
ആഹ
ആ ആ ശരി അങ്ങനെ കുട്ടി ഇറങ്ങിയോ
ഓ അവളൊരു ഏഴ് എട്ട മണി ആവുമ്പേ അവൾ ഉറങ്ങും അവവിടെ പ ഇല്ല പകല് വീട്ടിലിരിക്കൻ സമയത്ത് അവൾ ഉറങ്ങൂല്ല പകരം അംഗൻവാടി പോയിട്ടണ്ടെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ
ആഹ് അവിടന്ന് ഉറങ്ങുവല്ലോ അല്ലേ
ആഹ് അപ്പൊ അങ്ങനെ ഉറങ്ങുമ്പോ രാത്രി കിട ക്കാൻ കുറച്ച് ലേറ്റ് ആകും ഇന്നല ഒരു ഒമ്പത് മണി എട്ട് മണിയാക്പുമോ ആകുമ്പേ ഉറങ്ങക്കോളും
ആഹ് ശരി എന്നാ ഒക്കെ ഞാൻ വിളിക്കട്ടോ നിങ്ങക്ക്